അഎന്താ
ആഹ് കേക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം. ഉം മഴ ഇപ്പൊ കൊറവുണ്ട്. രാവിലെയൊക്കെ നല്ല മഴ ആയിരുന്നു.
അല്ല അതെ ഇവിടക്ക ഇപ്പൊ ചെറിയൊരു ഇ ഇരുട്ട് കൂടിയിട്ടുണ്ട്
ആഹ് ഏ അങ്ങനായിരുന്നോ ഉം
പിന്നെ മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ
ആഹ് ഇല്ല വന്നിട്ടില്ല
അതെ അത്ര നേരം വൈകൊ
ഇന്ന് കൊറച്ചു നേരം വേകി കാണാണ്ട് ചില ദിവസം അങ്ങനെ വൈക്കും
അ ശരി
അല്ലെങ്കിൽ അഞ്ചുമണിആവും നാലരക്ക് വിട്ടാല് വണ്ടി വണ്ടിക്കാണ് സ്കൂൾ വണ്ടിക്കണ അപ്പ അഞ്ചുമണിയാവും എത്താന്
ആ ഇംഗ്ലീഷ് മീഡിയ
അല്ലല്ല ഗവൺമെന്റ് തന്നെ
ആഹ ശരി
ഉ അവിടെ വന്നാ വീട്ടിലെത്തിയ
ആ അവിടെ മ ആഹ് മക്കള് വന്നു മൂത്താള് ചായുടി കഴിഞ്ഞു കളിക് ക്കാൻ പോയി ചെറിയ മോള് അങ്കനവാടി വിട്ടുന്നിട്ട കിടന്നുറങ്ങാണ് എ
അവടുങ്ങ ആഹ് ആഹ് ആഹ് മക്കളാന്നെ വരാൻ കാത്തിരിക്കരു കളിക്കാൻ പോവാനല്ല
ഉം ആമക്കള് വന്നാ മതി കളിച്ചാൻ മടിച്ചിട്ടായിരിക്ക
ആഹ് ഇന്റെ ചെറുത് ഒന്നിലാണ് മോന് ഓന അങ്ങനെ
ആഹ് രണ്ട വിടെ രണ്ടാം ക്ലാസ് തന്നെയാണ് അവിടെല്ലാരും നിങ്ങളെ തറവാട്ട ആ തറവാ ട്ടിൽ എല്ലാരും കളിക്കാരായിട്ട് ഉണ്ടാവും ന്ന് മഴല്ല ഇന്നലൊക്കെ മഴയായിരുന്നു അപ്പൊ ഇന്നലെ വിട്ടിട്ടില്ല കുന്നും മഴല്ല കളിക്കാൻ പോട്ടെക്ക വരലും കുടിക്കലും ഓടലും
പോലം കഴിഞ്ഞു ഞ്ഞീരാത്രി പെട്ടന്ന് ഉറങ്ങോ
ഏയയ് ഇല്ലല്ല എങ്ങനെ പോയാല ഒരു പതിനൊന്നര ആവുമ്പോ ആവും ഒറങ്ങല് പതിനൊന്ന്
ശാപം കൊടുക്കൻ ഒന്ന ഇറങ്ങ
ആ പതിനൊന്നര പന്ത്രണ്ട് മണിയ ആവു
ആഹ ആഹ അങ്ങനൊവുമ്പോ വായിക്കാനഴതാനൊക്കെ സുഖമാണ്
ആഹ ഇന്നലെ പിന്നെ മഴ വോണ്ട് ഇന്നലെ എഴുത്തും വായനൊക്കെ ആ നേരത്ത് കഴിഞ്ഞു അപ്പൊ ഇന്നലെ രാത്രിക്ക് മഴല്ലാഞ്ഞിട്ടും ഇന്നല രാത്രികൊന്ന് താ ആങ്ങൾടെ ഞങ്ങളെ മാമന്റെ വീട് ഇവിടെ അടുത്താ ഞങ്ങുടെ തൊട്ടന്നെ അപ്പൊ അവിടെകൊകാന്നർ രാത്രി ത്രയ്ക്ക് അങ്ങനെ അങ്ങോട്ട പോവൽ
അങ്ങോട്ട് പോയി ആഹ
പിന്നെ അവന്റെ ഇപ്പ പണി കഴിഞ് വരുമ്പോഴേ കേറി വെരുള്ളൂ.
ആഹ അവിടെങ്ങെനെ പഠിക്കാനന്ന അങ്ങനെ കിട്ടൂലല്ലേ മാ..
ഏയ് പഠിക്കാന ഇതൊ ഒക്കെ കണക്കന്നെ.
ആഹ
ഉംമ് പിന്നെ മദ്രസേത്തെ കാര്യയിട്ട് ഉണ്ടാവുള്ളൂ സ്കൂളിൽ അങ്ങനെ ഫുൾഎഴുത്ത്ള്ള കാരണം കൊണ്ട് അത് എഴുതിയണ്ട് വെക്കും. മദസൈലത്തെയാണ് അതും കഴിയും മഗ് രിബ് ബാങ്കൊടുത്ത അദ് ഉസ്താദിന്ന് എന്താപറയാ ഖുറാഹാനോതി വോയിസ്‌ വിടും ആഹ അതൊക്കെ.. ഒക്കെ ചെയ്തിട്ടെ തന്നെ പോകയുള്ളൂ അല്ലെങ്കിൽപിറ്റേ ദിവസം ഉസ്താദ് ചീത്തപറയു തല്ലൊക്കെ ചെയ്യാഅതോണ്ട് അത് പേടിയാണ്. സ്കൂളത്തെന്ന് പറഞ്ഞാ അതിനാആ പ്രശ്നം ഇല്ലല്ലോ. ഏ ആഹ് ഏഴുതിയങ്കി ഉ ഗവൺമെന്റ് തന്നെയാണ് ഗവണ്മെന്റ് തന്നെ ഇംഗ്ലീഷ് മീഡിയം. ഉ ഇപ്പൊ നല്ലോണ്ണം വർക്ക്ണ്ട്. മം കുട്ടികൾക്കുള്ളതൊക്ക ഓന്റെ ഇപ്പ പറയ പടി.. ഇപ്പ കുട്ടികൾക്കാണെങ്കിലും വർക്ക് പരയിൽ ഉള്ളോർക്കണന്നു പറയും ആ ദിവസ് ഇങ്ങനെ ഓരോന്നന്ന് പറഞ്ഞിട്ട് വരും അത് ചെയ്യണം അത് ചെയ്യണം അവൻഒറ്റക്ക് റ്റേ ചെയ്യൂല്ല ഒക്കെ ചെയ്ത് കൊടുക്കണം കളർ കൊടുക്കാനുള്ളതാണെങ്കിൽ പോലെ ചിത്രം വരച്ച കൊടുത്താലും ഇല്ല കളർ കൊടുക്കുക ഇമ്മച്ചി ചെയ്തോ ന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ആഹ മക്കൾ വന്നോ ബെല്ലടി കേക്കണ ആഹ ഏ എത്ര ആളാ രണ്ടാളോ
ആ രണ്ടാളാ
ആ് ആൺകുട്ടികളന്നെ രണ്ടാളും
അല്ല രണ്ട്
ആഹഹ ഉ ഇവിടത്തെ പോലെ തന്നെയ അല്ലേ വന്നാ ചെണ്ടൊട്ട് പാട്ടല്ലേ ഉ ങ്ങട്ട് വരുന്നത് പിന്നെ നാലാള അറിയിക്കാനുള്ളവര അവയേ വരുള്ളൂ
ആഹ ആ ചായന്റെ കടിയൊക്കെ ഇണ്ടാക്കോ
ആഹ് കടിയൊക്കെ ഉണ്ടാവും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴെങ്കിലുംക്കെ ഉണ്ടാക്കും
ആഹ എന്താ
ഉം അവർക്ക് എണ്ണക്കടി ഒന്നും വല്ലാതെ ഇഷ്ടമല്ല ബേക്കറിന്നെ അങ്ങനെ ഇഷ്ടമുള്ള കൂടുത്തിലൊന്നല്ല ബേ ബേക്കറിൽ റസ്ക് ബിസ്കറ്റ് ഉം അതാ കാര്യായിട്ട് വിട്ട
ആഹ
അടെ എങ്ങനെ ചായട കടിയാത ചോറ് കഴിക്കുവോ വന്നാല്
ഏഹ
ചോറ് കഴിക്കോ വന്ന
ഇല്ല ഇല്ല ഒരിക്ക അങ്ങന തന്നെ ബിസ്ക്കറ്റ് റസ്ക് എന്തെങ്കിലുമൊക്കെ വേണം
ആ ചെറിയള എത്രല്ലാ അന്നില് ആ് മൂന്നില് ആഹ് രണ്ടാളും ഒരു സ് കൂൾ. തന്നല്ലേ
ആ ഞങ്ങൾ ഒരു സ്കൂള തന്നെ അതാവുമ്പോ അങ്ങോട്ട് കടന്ന് നോക്കല്ലോ ആഹ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക
ഇനിയിപ്പൊ രണ്ടാളും കളിക്കാൻ പോവൂല്ലേ
ഓൻ പോവുമ്പോ മോള് പോകൂല
ആഹ് മോൾക്ക് ഒപ്പം കളിക്കാനരില്ലാത്തോണ്ടോ ആഹ
ഓനന്ന പായ്മ കിട്ടാ നിക്ക
ആഹ് ശരി നീ വന്ന് കുളി കഴിഞ്ഞിട്ടാ കളിക്കാൻ പോ അത ചായ അങ്ങനെ കുടിച്ചിട്ടോ
ചായ കുടിച്ചിട്ട്ങ്ങന കളിക്കാൻ വന്നിട്ട് കുളിക്കുക
ആഹ ശരി ങ്ങിട്ട് ആദ്യം വന്നാ കുളിക്കണം
ആ കുളിക്കല്ലേ പിന്നെ കളി കഴിഞ്ഞിട്ട് പിന്നും കുളിക്കും
ആഹ കളി കഴിഞ് വന്നാ പിന്നെയും കുളിക്കും ഉ അവനക്ക് കുളിച്ചിട്ടില്ല ഒരു അസ്വസ്ഥത ളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ബാത്റൂമക്കൊക്കെ പോയതാണ് പറ
ഉം
അപ്പൊ പിന്നെ വന്നാൽ കുളിക്കും കളി കഴഞ്ഞിട്ട് പിന്നെ കളിക്കാൻ പോ കളിക്കാൻ പോയ മേല ചളി യുണ്ടെങ്കിൽ മാത്രം ഒന്ന് മേല്കും അല്ലെങ്കിൽ കൈ്യും കാലം നേരം കഴുകിട്ട് പിന്നെ രാത്രി രാത്രി കട കുമ്പോ ഒന്നുകൂടി മേലൊഴക്കും
ആഹ
മേലഴുകാന് രണ്ടും മൂന്നും നാലും ഒക്കോട്ടൊ കഴുകു
ആഹ ആഹ
ഉം അങ്ങനെ
ആ ഇവിടെ അങ്ങനെ മേലക്കൻ കൊറെേ പ്രാവശ്യം കഴിക്കും തല ആകുമ്പോത്തിന് കഴുകും
ആ ചളിയാകുന്നതും അങ്ങനെ ചളിയ ആകണത അത ഇതൊക്കെ അങ്ങനെ ഒരു മടിയാ വെറുംപ്പണക്ക അങ്ങനെ അതൊക്കെ അതുകൊണ്ട് ചളിയക്കാതെ നോക്കും
ആഹ വക്ക ഫുഡൊക്കെ അങ്ങനെ രാവിലെ ഉണ്ടാക്കിയതിനുണ്ടോ
ഉം ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കും ഫ് മക്കൾ മദർസൊക്കെ ഒ ബന്ധക്കെ കഴിക്ക രാവിലെ
രാവിലെ ക ചായന്റെ കടി ഉണ്ടാക്ക ദോശയാണ് ഏറുണ്ടാക്കല് അത് കഴക്കും അല്ല നാല
ആഹ മോനോ ആഹ ശരി നീക്കോ രാവിലെ മക്കള് മദ്രസക്ക് പോ വാന ബത്തേതില് മഴ ആഹ അല്ല മഴയൊക്കെ ആവണ്ടേ
ആഹ വേഗം നിക്കും മഴേണെങ്കിലും അ പെട്ടെന്ന് വേഗം വേഗം ഉറങ്ങ രാത്രി വേഗം ഉറങ്ങണോ അതാണ് പ്രശ്നം
ആഹ് അങ്ങളോ ഇവിടെ ഉറങ്ങിയാ നേരത്തെ ഉറങ്ങി ചില ദിവസങ്ങളിൽ സ്കൂളിലൊക്കെ നല്ലവണം കളിയാണെങ്കിലൊക്കെ ക്ഷീണിച്ചിട്ട് ഉറങ്ങും നേരത്തെ ഉം അതല്ലാത്ത ദിവസങ്ങളില് അവന്റെപ്പാന്റെ ഒപ്പം ഫോണും കണ്ട അങ്ങനെ കടക്കും ഇപ്പ എപ്പഴ ഫോൺ ഓഫ് ആക്കി എടുത്ത് വെക്കണ അതുവരും കിടക്കും ഉം ഇപ്പൊ മഴയ രാവിലെൊക്കെ ചെപ്പോ മഴയൊക്ക്പ ഭയങ്കര മടിയ തണുത്ത് അങ്ങനെ കടക്കല്ല അവിടെ
ആഹ് കടന്ന എണിക്ക ഞമ്മക്കന്നെ എണിക്കാൻ തോന്നൂലല്ലോ
നമ്മുക്കന്നെ നീക്കാൻ തോന്നുല അപ്പ അവക്ക് ഭയങ്കര മടിയ
നീക്ക ആഹ
ഞാൻ പറയല ബാക്കിയുള്ളവര് എല്ലാരും അങ്ങെ തന്നെയാണ് എല്ലാരും അങ്ങെ തന്നെയാണ് അറിയ അവനോട് ഉ ഉമ്മാക്കന് പോവന്ന വേണ്ടല്ലോ ൻ പറ ഉമ്മാക്കെ പോവന്നും വേണ്ടല്ലോ ഇവിടെ ല്ലേഞങ്ങക്ക് പോയിട്ട് വണ്ടിയി ഇങ്ങട്ട് വരണ്ടേന്ന് പറയൂ
ആഹ ആഹഹ
എ നിങ്ങൾ ങ്ങൾ ഇവിടെ ഇര്ന്നോ ഞാൻ പൊ
ആഹ് ഉം
ഭയങ്കര മടിയ രാവിലെ മഴ പെയ്താല് പോണോ പോവണില്ല സ്കൂൾക്കാണെങ്കിലും പറയും ഇന്ന് മഴ ല്ലെ ഞാൻ പോവണില്ല വിടെ ഇരുന്നൊണ്ട് റിം
ആഹ് അല്ലെങ്ക ഇന്ന് സ്കൂളണ്ടോ നോക്കി പരിം ല്ലെ
ആഹ് അങ്ങനെയും പറയും ആ അത് സ്കൂള് ഇന്ന് വന്നിട്ട് നാളെ ഒരു ദിവസം കൂടി സ്കൂൾ ള്ളൂ അത്‌ കഴിഞ്ഞ രണ്ടീസം സ്കൂളില്ലാറിഞ്ഞിട്ടാപ്പം കളിക്കാൻ പോയിക്കണത് എത്ര ദിവസ സ്കൂളള്ള നാളണ്ട്
ആഹ് പിന്നെ രണ്ടീസം ഉണ്ടാവൂല ലെ
ആഹ് ഞ് നാളെ വെള്ളിയാഴ്ചയല്ലേ
നാളെ വ്യായല്ലേ
ആഹ് നാളെ വ്യാഴ്ച സോറി
ആഹ് ആഹ് ആഹ് ഇന്നി ആഹ് പിന്നെ വെള്ളി ശ്ശെനി ഞായ
ആഹ് ആഹ് ശനി ഞായറും ഒഴിവ് നാളത്തെ ദിവസം കൂടികഴിഞ്ഞാലാ പറയണതേ
ആഹ് ആഹ് അതിപ്പളെ കണക്കൂട്ടി വെ
കണക്കൂട്ടിരിക്കും ഞാൻ പറയുമ്പോ സ്കൂൾക്ക് പഠിക്കാനാ പോണ് ഇത് കണക്കൂട്ടി ഇരിക്കാനാണോ ചോയിക്കും.
ആഹ് ആഹ്
അങ്ങനെയണ് അവന് എങ്ങനെ കണക്കൂട്ടി ഇരിക്കും എന്താ സ്കൂൾള്ള് എത്ര ദിവസാ സ്കൂൾള്ള്
ആഹ് ആഹ് വയങ്കര അവർ പറഞ്ഞി പറഞ്ഞിട്ടും കാര്യല്ല അവർക്കും
ഉം ഇത് മറ്റേ ചെറിയ ആൾക്ക് പിന്നെ അംഗനവാടി പോവാൻ ഭയങ്കര ഇഷ്ടാണ് ഇന്ന് സ്കൂളിന്ന്ന്റെ ബെഡ് ന്ന് നീക്കുമ്പോ തന്നെ അംഗനവാടി സ് സ്കൂള് ഉണ്ടോന്ന് ചോച്ചിട്ടാ നീക്ക ഉം
അവടെ കളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവോല്ലോ
ഉം അവിടെ കളിക്കാനൊക്കെ ഞങ്ങളെ വീടിന്റെത് അങ്ങനെ തൊട്ട കൊറച്ചങ്ങട്ട് നല്ലന്നല്ലെങ്കിലും കൊറച്ച് അടു തന്നെണ് അംഗനവാടി അപ്പൊ അവിടുന്ന് കുട്ടികളുടെ സൗണ്ടക്കെ ഇങ്ങട്ട് നല്ലണം കേൾക്കോയ്.
ആഹ് ആഹ് അടതാവുമ്പോ സുഖാല്ലേ
ആഹ് പോവാൻ സുഖാണ് അപ്പൊ അവൾക്ക് അവള് ഇബം പോകുമ്പൊത്തിന് പത്തേകാലാവും സ്കൂൾക്ക് പോവാൻ അപ്പത്തിന് അവടെ കുട്ടേൾ വന്നിട്ടുണ്ടാകും. അപ്പൊ തൊടങ്ങും പോവാ പോവാറഞ്ഞിട്ടേ ഉം നോക്കിയാ കാണ്ണോട്ത്താണ്
ആഹ്
ആൾക്ക് പിന്നെ അംഗനവാടിന്ന് പറയാൻ പാടില്ലാന്നെള്ളൂ സ്കൂള്ന്ന് പറ
സ്കൂള്ന്ന് പറയണ ആഹ്
ഞാൻ ന്റെ സ്കൂളിക്ക് പോവാണ്റി അവനോടാണങ്കിലും പറയും സ്കൂളിക്ക് പോവാണ് അംഗനവാടിക്കാന്നാ പ അംഗൻവാടി പറഞ്ഞ അവന് പറ അംഗൻവാടിന്ന് പറയരുത് എന്നോട്ന്ന്
ആഹ് അങ്ങനെ പറയര്ത്
ഉം
ഇപ്പൊ അംഗനവാടില് നല്ല ഫുഡ് ഒക്കെ ഉണ്ടല്ലോല്ലേ
ഇപ്പൊ പോലെന്നല്ല നമ്മക്ക്ത നമ്മളൊക്കെ പോയിരുന്ന സമയത്ത് വൈകുന്നേരം ഉപ്പ്മാവ് മാത്രമല്ലേള്ളൂ
ആഹ് അതും പാത്രം കൊണ്ട് പോയ അങ്ങനെ തരലേക്കനല്ലോ
ആഹ് ഇപ്പൊ പിന്നെ അങ്ങനെന്നല്ല ഇപ്പൊക്കെ അംഗൻവാടിയൊക്കെ ഭയങ്കര റി
ആഹ് ആഹ് അവിടുന്ന് കഴിക്കാനൊക്കെ ഫുടൊടു
ആഹ് ഇല്ലപ്പൊ കൊണ്ടോൻ കൊടുക്കൂല രാവിലെ ചെന്നാല് എന്തെങ്കിലും ചെറിയ കടലയും ശർക്കരയക്കെ ഇട്ടിട്ട് നമ്മൾ കടല മിട്ടായില്ലേ അതുപോലെ ആഹ് ഉച്ചക്ക് മുട്ട മുട്ടൊണ്ട് ചെലപ്പം ബിരിയാണിവയ്ക്കും അല്ലെങ്കിൽ സോയാബീൻ ഉപ്പേരി കറി
ആഹ് ആഹ്
അങ്ങനെ വൈകുന്നേരം അവര് പോര്ണ്ണടമ്മ സമയത്ത് ഗോതമ്പം പായസോ അവിൽ നനച്ചതോ അടെ ഇഡ്ലിയോ പുട്ടോ അങ്ങനെ ഉം ഇന്ന് പുട്ടും സോയാബീനും എന്താ കടല ഗ്രീൻ പീസ് ഒക്കെട്ടുള്ള കറിയന്ന് പറഞ്ഞ് കടലക്കറിയാണ് പറഞ്ഞ്
ഏഹ് കടല കറിയാണ് ഓരോ ദിവസം ഓരോന്നാലെ
ആഹ് ഓഹ് അവർക്കു ഓരോ ടൈംടേബിൾ ആണെന്ന് പറഞ്ഞിന് അപ്പൊ ആഹ് ഓരോ ദിവസം ഓരോന്നാണെ.
ആഹ് അത് മുരിങ്ങ കറിയക്കെണ്ടാവല്ലോല്ലേ
ആഹ് മുരിങ്ങടും എല്ലാ എല്ലാ കറി ഇലക്കറികളും എല്ലാതും പച്ചക്കറി എല്ലാതു
നല്ലാണ്ടല്ലേ
ഉം എന്നാ ശരി ഞാൻ ഇഞ്ഞ് വിളിക്കാട്ടോ
ആഹ് ശരി ന്നാല്